കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ
ആ പറയൂ
ആ എ സുഖം തന്നെയല്ലേ?
ഓ സുഖം തന്നെ.
ആ ആരൊക്കെ ഇണ്ട് വീട്ടില്?
വീട്ടില് അനിയൻ ത്താത ഉപ്പ ഉമ്മ.
ങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങളെന്തെയ്യുന്നു?
ഞ മാസ
മാഷാണല്ലേ ആ ഞാൻ വീട്ട് എന്റെ വീട്ടില് മൂന്ന് മക്കള് ഹസ്ബന്റ് മക്കളൊക്കെ മുതിർന്നു വ വരുടെ അകളെ ഇലക്ട്രിഷ്യൻ പ്ലംബിങ് മുന്നാമത്തെ മോള് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി. എനിക്ക് ഏജന്റ് നിഫ്തി ഏജന്റ് രണ്ടാമതമാ വെളിയിലാണ്. സവായി പോണ് വക്ക കൂലിപ്പണിയാണ് ഇവിടെയില്ല വേറെ നാട്ടിലാണ്. സുഖായി പോണു അൽഹംദുലില്ല ജീവിതക്കാണ് സുഖായി പോണു കൊഴപ്പൊന്നുല്ല എങ്കെങ്ങനെയാ അടെ നിങ്ങക്ക് ആ നിങ്ങള് അത് പറയൂ എങ്ങനെണ്ട് അവിടെ മഴയൊക്കെ ഉണ്ടോ?
ഓ നല്ല മഴല്ലേന്ന് നിങ്ങളെവിടെ സലോ?
സ്ഥലം പറയാൻ പാടില്ല
ആ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ന്താലേ വീട്ടുകാരും ചോയിക്കാനേ പറ്റൂല. വീട്ടുകാര്യങ്ങള് ചോദിക്കാൻ പറ്റൂല അതായ പിന്നെ
അല്ല സ്ഥലം നമുക്ക് സ്ഥലമൊന്നും പറയാൻ പറ്റില്ല സ്ഥലം പേരൊന്നും കാപ്പിലിൽ പറയാൻ പറ്റില്ല
അല്ല വീ വീട്ടുകാരെ തന്നെ പറ്റൂല്ലല്ലോ വീട്ടിലെ കാര്യം തന്നെ ചോയിക്കാം പേഴ്സണൽ കാര്യംല്ലേ എല്ലാം വീട.
അല്ല അല്ലല്ല നമുക്ക് വേറെ കാര്യങ്ങും ചോയിക്കണല്ലങ്ക ചോക്കാൻ പറ്റോ കൊയ്ച്ച് വരുന്നല്ലേള്ളൂ
അല്ലാതെ ഇതില് പറയുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ ചൊയ്ക്ക റ്റുല അപ്പൊ വീട്ടിലെ കാര്യങ്ങള് വ്യക്തികരമാവില്ലേ
അല്ലല്ല നമ്മ ചോദിക്കുമ്പോ കൂടെ ചോദിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞല്ലോ എല്ല ഇനി നിനക്ക് എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഹലോ ഹലോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്? കേൾക്ക്ണില്ല കൃഷിയുണ്ടോ? ആ ഇണ്ട് ണ്ട് ണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
വിഷയ
കൃഷി കൃഷി പറമ്പില് കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയോ?
കൃഷി കൃഷിന്റെ പച്ചക്ക കൃഷി കാര്യങ്ങൊക്ക ഉണ്ടോ യാത്ര പോവാറുണ്ടോ? ആവുന്നില്ലല്ലേ അങ്ങനെ ഫു ഫുഡൊക്കെ വെക്കുവോ ഫുഡൊക്കെ വെക്കാ അറിയോ?
ഓ അതൊക്കെ ണ്ട് അക്കെ മ്മള് പ്പൊ പടിച്ചിരിക്കേണ്ട കാര്യല്ലേ?
ആ അതാ ചോയിച്ചേ ഫുഡും കാര്യങ്ങളൊക്കെ ആഹ് അതാ ചോയിച്ചേ ഹ ഹഅതൊക്കെ അറിയുല്ലേ? ബിരിയാണിയ ഒക്കെ വെക്കാ അറിയോ
എന്താ
ബിരിയാണിയൊക്കെ വെക്കാ അറിയോ ചോയിക്ക ഉം ആക്കെ വെക്കും സൂപ്രായി വെക്കും.
തിന്നാനു അറിയാ.
ആഹ് വേണല്ലോ അതൊക്കെ തിന്നാനും അറിണം വെക്കാനും അറിയണല്ലോ ആ ഹ എല്ലാ പിന്നേ അതൊക്കെ വെക്കു വേണം തിന്നാനും നമുക്ക് തിന്നും വേണം വീട്ടുവളപ്പിലെ കൃഷിയൊന്നുല്ല ചെറിയ അടുക്കള തൊട്ടന്നുല്ല
ഞെ എനിക്കങ്ങൻത്തെ താല്പര്യം ഞാൻ അവിടെ ഇണ്ടാവില്ല വീട്ടിൽ വന്നോ ഞാന് പൊറത്താ ഉണ്ടാവാ നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ
ഓ ഓക്കെ ഓക്കെ ഓക്കെ മ് യാത്രകളൊക്കെ പോകുന്നതിന് വലിയ ഇഷ്ടല്ലേ യാത്രയൊക്കെ പോവാറില്ലേ
ഓ യാത്രേന്റെ ആളാ നമ്മള് യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളു ഇപ്പൊ.
ഓ ഭയങ്കര ഇഷ്ടാ തോന്നുന്നുല്ലേ യാത്ര? ഉം മാര്യേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല?
ഇല്ല ഇല്ല ഇപ്പൊ നോക്കുന്നുണ്ട്.
നോക്കുന്നുണ്ടോ റെഡി ആയിട്ടുണ്ടോ?
റെഡിയായില്ല നോക്ക
നോക്കുന്നേ ഉള്ളൂ ഓക്കെ ഓക്കേ ഓക്കേ ആ ഇൻഷാ അല്ലാഹ് വേഗം നടക്കട്ടെ. കാര്യങ്ങളൊക്കെ.
നടക്കട്ടെ. നല്ല സമയാവുമ്പോ നടക്കല്ലോ. അത് സമയാവുമ്പോ നടക്കുവല്ലോ.
അതൊക്കെ അങ്ങനെ തന്നെ ഒരു സമയാവുമ്പോ നടക്കും അതന്നെ. ഏ അധ്യാപകൻ എവിടെയാ ഏത് സ് എത്രാം ക്ലാസാ എൽ പി യു പി?
എൽ പി എൽ പി ക്ലാസ.
ഓക്കെ ഓക്കെ ആ വന്നു ഏ യു പി ഇണ്ടോ? ആ ഇപ്പൊ വന്നോളൂ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോ എത്തിയുള്ളൂ വീട് അതോ നേരത്തെ എത്തിയോ?
ഓ?
ഇപ്പ വന്നോള്ളൂ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഇപ്പോ എത്തിയുള്ളൂ?
ഓ കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നത്ത കഴിഞ്ഞ്.
ആ ഇനി വന്നിട്ടൊക്കെയാണോ ഭക്ഷണൊക്കെ വെക്കണത് അതോ അങ്ങനെ മെസ്സാണോ?
ആഹ് നമ്മൾ തന്നെ ഇണ്ടാക്കും അല്ലെങ്കില് അങ്ങനെ ഹോട്ടലിൽ കഴിക്കും അങ്ങനെ
ആ അതാ ചോദിച്ചേ ആ തനിയെ വെച്ച റൂമില് എല്ലാരും കൂടെയാ കുറച്ച് എല്ലാരും കൂടി ഉള്ള അതോ ഒറ്റക്കാണൊ അങ്ങനെയാണോ?
അല്ല ആള്ണ്ട് ആള്ണ്ട് ഒപ്പം ഒണ്ട് കുറെ ആള്ണ്ട്.
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ മാറി മാറി ഭക്ഷണം വെക്കോ എടുക്കുവോ ചെയ്യല്ലോ.
ഓ ഒക്കെ മ്മളെ ഇഷ്ടാ നമുക്ക് സ്വന്തം ഇണ്ടാക്കണെ സ്വന്തം ഇണ്ടാക്കാ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനാക്കാ നമ്മളെ ഇഷ്ടം നമ്മക്ക് കഴിക്കാനുള്ള ഓരോതർക്ക് ഓരോ ടേസ്റ്റ് ആരിക്കൂല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ചിലപ്പോ പറ്റൂല മറ്റുള്ളവര്ക്ക് അങ്ങനെ ഉണ്ടാവൂലേ അങ്ങനെ ആശ്യം ഉള്ളോല് ഹോട്ടലിൽ പോയി കഴിക്കും. അല്ലെ ഓരോരുത്തർ ഇണ്ടാക്കയും ചെയ്യും അങ്ങനെല്ലാ
ഉം ഉം സ്കൂളും ഇതൊക്കെ അടുത്താ സ്കൂളും അടുത്ത് തന്നെയാണോ അതോ ഒരുപാട് ദൂരം ഉണ്ടോ?
കുറച്ചേ ഉള്ളൂ.
കുറച്ചുള്ളൂ നടന്നു പോവാനുള്ളത ഓ എങ്ങനെയാ പോവ നട നടന്നൊക്കെയണൊ പോണ അതോ വണ്ടി ആഹ് ആഹ് അതാ ചോയ്ച്ചേ ഓ.
നടക്കാനില്ല ബെല്ലോക്കെ അടിച്ചും ഓടത്തുമ്പക്ക്
ആ അതാണ് ചോദിച്ചത് അതാണ് ചോദിച്ചത് നടക്കാനുള്ള
നിങ്ങളെന്താ പരിപാടി വർക്ക് ചെയ്യുന്നുണ്ടാ?
ഞമ്മളിപ്പോ ഒരു വർക്കും ചെയ്യില്ല ആദ്യം ചെയ്തിണ്ടായിരുന്നു ആശ വർക്ക് ചെയ്തിണ്ടായിരുന്നു. കൊറെ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷൊക്കെ ഏ ആശ വർക്കറായിട്ട് രണ്ട് മൂന്ന് വർഷൊക്കെ ചെയ്തു അപ്പൊ ന അപ്പൊ നമുക്ക് വലിയ ഗുണ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നിർത്തി വെച്ചു അങ്കൺവാടി വർക്കറായിട്ട് ഒരു മൂന്ന് മാസം ചെയ്തു അത് നിർത്തിവെച്ചു. ഇപ്പൊ ഗൃഹഭരണം ഏ? ആഹ് അത്കനമുക്ക് അന്നുംമുക്ക് സ്ഥിരം കിട്ടില്ലല്ലോ മൂന്ന് മാസല്ലേ കിട്ടിയുള്ളൂ. താൽക്കാലികം വരെ കിട്ടു സ്ഥിരം കിട്ടില്ലല്ലോ.
ആഹ ഉം.
ഉം അങ്ങെനെ അതൊക്കെ കഴിഞ്ഞു ഒന്നും സ്ഥിരുല്ല. ക്ക താൽക്കാലികം അഎല്ലാം കഴിഞ്ഞു ആഷാവർ റിവിൻ നിർത്തിയതാണ് വേണ്ടവാണ്ട് ആഹ ആ അത് നമുക്കൊരുമൂന്ന് മാസംകി ട്ടിയുള്ളൂ രാ ആറ് മാംസംകിട്ടിയാ ണെങ്കിൽ പറമെൻറ് ആകുരുന്നു. കിട്ടില്ല മൂന്ന്മാസത് തൊണ്ണൂറുസത് കിട്ടിയുള്ളൂ
ആഹ അല്ല ഗവൺമെൻ്റ്നോ ഇപ്പൊ പൈസലും കൂട്ടിയില്ലേ അഞ്ഞൂറുപ്യ കൂട്ടിതന്നുട്ടുള്ള
ആഹ അ അതെ ല്ലാം കൂട്ടിൻണ്ട് നമുക്ക്പ്പ കാര്യല്ലല്ലോ നമുക്ക് കിട്ടില്ല ഉം എല്ലാം കൂട്ടിൻണ്ട് ആശവർക്കർ മാർകും കൂട്ടിൻണ്ട് ആശ വർക്കർ മ ന്നെ ആശ വർക്കർല്ലു കൊറേ നടന്നു അപ്പോളൊന്നും ശമ്പളുംല്ല വെറും അറുന്നൂറ് രൂപണ്ടായിരുന്നുള്ളോ പിന്നെ അതും നിർത്തി വെച്ചു ആഹ് അന്നൊക്കെ അറുന്നൂറ് ണ്ടായിരുന്നുള്ളു ഇപ്പൊ അതും ശമ്പളായി
ആഹ് അ
അറേഴ് വഷ അറേഴ് വഷം ആയി ത് നിർത്തി ഞാൻ കൊറേഏ അ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു മാസം തം അറുന്നൂറ് രൂപ കിട്ടിയ കിട്ടയില്ലെ ങ്കിൽ അത് മൂന്നോ നാല് വഷം ആ് നമുക്ക് നടക്കണം ഓരോ വീടും കേറിയറങ്ങി കേറിയറങ്ങി നടക്കണം കാവില്ല അപ്പൊ വേം നിർത്തി വെച്ചു അത് വേണ്ടാച്ചു ഉും അത് പണിയാ അപ്പൊ അത് വേണ്ട വെച്ച അതിങ്ങനെ കാൽത്ൻച്ച് പോയാ ഓരോ വീട്ങ്ങനെ കേറിയിറങ്ങി യിറങ്ങികേറി നമ്മുക്ക് വയ്യാതെയാവും നട നടത്തം തന്നേ നടത്തം തന്നെയാണ് അപ്പൊ നമുക്ക് ഓരോ ഓരോ അസുഖത്തിൻ്റിം കാര്യങ്ങളൊക്കെ കെ ചോദിച്ചന്യശിച്ച് പിടിച്ച് വരുണ പരിപാടിയാണ്.
മൂം
അന്റെ റിപ്പോട്ടും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റല് കൊടുക്കലും എടുക്കലൊക്കെന് ഓന് വയ്യാതയി അവൻ നിർത്തിവച്ചു.
ഉും ഉം ഇപ്പൊ ഫ്രീയാലാ ന്നാരോ
ഇപ്പൊ ഫ്രീയാണ്. ഇപ്പ എല്ലാം കൊണ്ടും ഫ്രീയണ്. എല്ലാം അും സ്വസ്ഥം ഗൃഹഭരണാണ്.
ഉം ഉം അതെന്നാ നല്ലത് ഹെ സമാധാനത്തില്
സമാധാണ്ടിരിക്കപിന്നെ അതെ മ്മ് ഇവിടെ ഇതുണ്ട് തൈ തയലരം തയ്യൽ മെഷീൻ ഉണ്ട്.
ഓ തല്ലറിയാല്ലേ
അതെല്ലറിയാം അത് നമ്മളവീട്ടിലൊണം ആ അത് വിഷം അത് തയ്ക്കും അതെ ഹ് ഹ് ഹേ ചവിട്ടി പൊളിക്കാലോല്ലേ ഹേ ഹേ
ചയ്ൻ്റെ ദേഷ്യം തീർക്കാലോന്നാ
ആഹ് ദേഷ്യം വരുമ്പോ മിഷേന് നാൽചൗട്ട്ഒട്ത്ത് തീർക്കാലോല്ലേ
ഒതത്രന്തിയ വിട്ടോടുക്ക അഹ ഹാ ന്നാ ദേഷ്യം മാറി പിന്നെ കൊറെ കഴിയുമ്പം പിന്നേം ചവിട്ടഅയന്നേ പരിപാടി
ഹേ അല്ലല്ല മിഷൻപ്പ ചൗട്ട്ണ ആവശ്യ ഇല്ല മോട്ട്രാണ്. അതില് മോട്ട്രാവെച്ചിരി കുന്നത്. മിഷ്ചൗട്ടണ്ടാവശ്യ
ആ അതിന് മിഷീന ലല്ലേ അല്ലെ ശെരിയാ ജസ്തി ചവിട്ടി കൊടുത്തായില്ലേ അധികം ചവിട്ടിയാല് അതോഓ ട്ടിപ്പോവും പിന്നെ അ ദേഷ്യം അങ്ങോട്ട്
വയികാ വിടില്ല അത് ഓട്ടിപോക്കോളും
പിന്നെ അയിന്റെ ബൂതി മാറിക്കോളു രണ്ടു ചൗട്ട്ചൗട്ടുമ്പോ തന്നെ കംപ്ലൈന്റ് ആയിക്കോളു ഐൻന്റെതാ ന്തായ്രിക്കും പൈസാ
അതെ തെ നമുക്ക് ചവിട്ടൽ ആവശ്യ
ന്നവയസ അയിന് ഏത വായിക്കാനണ്ട
അതെ ആ അത്യാവശ്യംഒക്കെ അടിക്കാൻ നൈറ്റിളൊക്കെ റിയ അടിക്കാനൊക്കെ വരും അതൊകടിച്ചുന്ന നൈറ്റിക്കെ അടിച്ചു കൊടുക്കുണ്ടായിരുന്നു ഇപ്പ പിന്നെ വയ്യ പോഒന്നിനും വയ്യ പോഒന്നുംഅടിക്കിണി ല്ല നൈറ്റിഒക്കെ അടിച്കൊടുത്ത് അടിച് കൊടുത്ത് ആ എന്ത ആ അല്ലല്ല തൈറോയ്ഡ് തൈറോയ്ഡിന്റെ പ്രശ്നം വേറെ പ്രശ്നമൊന്നുമല്ല ഉം ഹലോ പോയോ കാട്ടായില്ല പോ കുറച്ചും കൂടിണ്ട് ഏ ഏ
പെണ്ണ
കട്ടായോ ഇല്ല ആ തൈറോഡ്ണ്ട് തൈറോഡ ഉണ്ട്
ആ
തയറോഡ ഉണ്ട് വേറെ ഒന്നുല്ല അതിപ്പോ മൂന്നാമത്തെ മ അല്ല മൂന്നാമത്തെ മകളിനെ പ്രസവിച്ചപ്പോ കിട്ടിയതാ അവളടെ പ്രസവം കഴിഞ്ഞ് കിട്ടിയതാ ഇപ്പൊ അത്ര വർഷമായി
അത് കിട്ടിയല്ലോ അത് കിട്ടിയല്ലോ ഒന്ന് അവ
അത് കിട്ടി അത് കിട്ടി അത് ന ജീവിതകാലം ഉണ്ടാവും കൂടെ കയോടെ ഉണ്ടാവും അത് മറക്കൂല്ല അത് കഴിയും അത് കൂടെണ്ടാവും
ആ ആ
അത് നമ്മുടെ കൂടി ഉണ്ടാവ കൂടെപ്പറപ്പ പോലെ എന്നും കൂടെ ഉണ്ടും അത് നമ്മളങ്ങെ മ മയത്തായിട്ട് കബറി കൊണ്ട് വയ്ക്കുമ്പളെ പോയുള്ളൂ
അങ്ങനെ ആൾക്കാക്കിപ്പോയോ
പ്രഷറ് ഷുഗർ തൈറോയിഡ് ഇത് മൂന്നൊന്ന നമ്മുടെ കൂടെപ്പറപ്പല്ലേ
ലോട്ടറി അല്ല ഇനെന്താ
ആ നമ്മുടെ ഇടവും വലവും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ പ്രഷറും ഷുഗറും
ഉം മക്ക അന്നുംല്ലട്ടോ
ഇല്ലല്ലേ
അക്കൊരു ഭാഗ്യാണ് ഇതുവതൊന്നും പറ്റിട്ടില്ല അവന എട എത്തില്ലല്ലോ തുടങ്ങുന്നല്ലേള്ളോ
അല്ല ആർക്ക
ആ ആന്ന ആർക്കും വേണ്ട നാല
അതെ അത് വന്ന് പെ വന്ന പെട്ടാ പിന്നെ പുലിവാല ത
സമാധാനം പോയിക്കിട്ടില്ലേ
വർത്താനം പറഞ്ഞഞ് സമയം പോയത് അറിഞ്ഞില്ലേ നമ്മുടെ പത്ത് മിനിറ്റ് ആവാറായി നാപ്പത്തിയഞ്ചു ആയി പത്ത് മിനിറ്റായ ഒത്തായ നിർധന എങ്ങനെ ആ സമയം പത്ത് മിനിറ്റ് നമുക്ക് പത്ത് മിനിറ്റയി കോള് അവസാനിപ്പാം ഞവിടുന്ന്
ആ ആ
ഓക്കെ ആ കേട്ടോ എന്നാ ബൈ
ആയോ ടൈമ ആയോ